ട്ടോ
ആഹ കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
എന്തൊക്ക ഓഹ് നല്ല വിശേഷങ്ങൾ തന്നെ മഴ ഇങ്ങക്കോ മഴയുണ്ടോ അവിടെ. ആഹ നമ്മുക്ക് രാവിലെ തൊട്ട് മഴ തന്നെ നിങ്ങക്ക് മഴയുള്ള മഴയാണല്ലേ, ഇപ്പൊ ഇന്ന് കേരളം മൊത്തം മഴയായിന്നലെ മുതല്
അതെന്നെ
ഉം നിങ്ങക്ക് മഴയത്തെ അങ്ങനെ എന്തെങ്കലും ബുദ്ധിമുട്ടുള്ള ഏരിയണോ
ഇല്ല അവിടെ വലിയ പ്രശ്നൊന്നുല്ല. ഇവിടെ എന്താ ഞമ്മള് എന്താ പുഴ ന്റെ ഒന്നടുത്ത് ല്ലാത്തതിനോണ്ടേ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല
നമുക്ക് മഴ പെയ്താ ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മുടെ അടുത്തടെ ഒരു ആറുണ്ട്. ആ ഭയര മഴ പെയ്ത ആറ് ഇങ്ങനെ കരകവിഞ്ഞൊഴുകും.
അത് ശെരി. അപ്പൊ വീട് മാറേണ്ടി വരുവോ
അല്ല വീട് മാറേണ്ട അവസ്ഥ വരുത്തില്ല. വീട്ടിനോടുത്തോട്ട് ഇതുവരെ വെള്ളം കേയറിട്ടില്ല പക്ഷെ, നമ്മുടെ പറമ്പിലൊക്കെങ് വെള്ളം കയറും നമുക്ക് വെളിയിലോട്ടൊക്കെ പോകാന അങ് ബദ്ധമുട്ടാണ്. നല്ല മഴ പെയ്താ. സാധാരണ മഴ പെയ്തങ് പോയാ പ്രശ്ന ഇല്ല. രണ്ടു ദിവസംക്കെ നിന്നങ്ങ് പെയ്യത്തില്ലേ അങ്ങനെ വീട്ടിനകത്ത്, ഹലോ കേക്കുന്നുണ്ടോ ആഹ് വീട്ടിനകത്തോട്ട് കേയറത്തില്ല ആ പറമ്പിൽ ആ പറമ്പിലൊക്കെ വന്ന് നിന്നിട്ട് ആഹ് പറമ്പിലൊക്കെ വെള്ളമായിട്ട് പിന്നെ മഴ തോരമ്പോ അങ്ങ ഇറങ്ങി പോവും. പിന്നെ കൊതൂന്റെ ഒക്കെ ശല്യം ണ്. മഴയായാൽ മഴ ഹലോ
ഹലോ ഹലോ
ഹലോ ആഹ കേക്കുന്നുണ്ട് പറഞ്ഞോ, കേൾക്കുന്നുണ്ട്
ണ്ട്
ആഹ് ആഹ്
പിന്നെന്താ, ചായ കുടിച്ചോ
ആഹ് ആഹ ചായൊക്കെ കുടിച്ച്, രാവിലെ ഇഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാപ്പിക്കുള്ള പരിപാടിയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്നത് ആണെ, ഞാന മഴയുണ്ട് ഇന്ന് ലേയിറ്റായിപ്പോയി. ഇന്നലെ വെച്ച് താമസിച്ചാ കിടന്നത് അതുകൊണ്ട്ന്നെ കൊറച്ച് ലേറ്റ് ആയി പോയി. എന്തോ ഉണ്ടാക്കി രാവിലെ
ഓട്ടട ഹലോ
രാവിലെ ആഹ് അതെ അതെ അരിടെ വെച്ചോ അതോ ഗോതമ്പ് വെച്ചോ
അരിയും തേങ്ങയും
ഉം
ചോറും വെച്ചിട്ട്
ചോറും വക്കുവോ നമ്മളെ നമ്മൾ ഓട്ട്ടാ അതെങ്ങനെ ഇടാന്ന് പറഞ്ഞേ റെസിപ്പി
ഉ
ചോറുടെ
അരി നമ്മള് വെള്ളത്തിലിട്ട് കുതിർക്കുക എന്നിട്ട് നമ്മൾ ത
ഉം
തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിറ്റേ ദിവസം തേ തേങ്ങയും ചോറും മൊട്ടയും
ആഹ്
ഇട്ടിട്ട് മിക്സിയിലിട്ട് അടി
മിച് ഓ
എന്നിട്ട് മൺചട്ടിയിലില്ലേ ആ മൺചട്ടിയില് എന്താ നമ്മളടു ടുപ്പത്ത് അടുപ്പത്താ ഏറ്റും നല്ലത് ഗ്യാസ്മലാകുമ്പോ പെട്ടന്ന് കരിയും മൺചട്ടിയില് ഇണ്ടാക്ക അടിപൊളിയാ
ചുട്ടടുക്കോ ചുട്ട് അപ്പൊ ചുട്ടെടുക്കോ
നല്ല ഹോൾസ് ഒക്കെ വന്ന് നല്ല സൂപ്പറായിട്ട്ള്ള വെള്ളപ്പം
എടാ അത് ചുട്ടടുക്കുവല്ലേ ചെയ്യുന്നത് ഞങ്ങളയിന് അപ്പം ന്നാ പറയുന്നത് ആഹ് ഞ ഇത് ഞങ്ങള് ഉണ്ടാക്കും ഞങ്ങളതിന് അപ്പംന്ന് പറയും
ഏഹ് ന്നറിയ
ആണ് ഞങ്ങള് ഓട്ടടാ ഉണ്ടാക്കുന്നെ അങ്ങനയല്ല നമ്മള് പിന്നെ നമ്മള് തേ എന്താണ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കി അരിപ്പൊടിയോ അത് നല്ലോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴക്കും കുഴച്ചിട്ട് അതിനകത്ത് തേങ്ങയും ശർക്ക ക്കരയും ഏലക്കാ പൊടി ഒക്കെ ചേർത്ത്ട്ട് അത് ചെ ആ ഫില്ലി അങ്ങ് നറയ്ക്കും നറച്ചിട്ട് പിന്നെ വാഴലെലാണോ ഉണ്ടാക്കുന്ന ആദ്യം വാഴയിലെലാണ് ഇതെല്ലാം പര ത്തുന്നത് പരത്തിയിട്ട് ഈ സംഭവങ്ങളെല്ലാം ആ ഞങ്ങൾ അഴിനാ ഓട്ടടാ എന്ന് പറയുന്നത് അതാ ഞാൻ ഓട്ടടെന്ന് എന്താ നിങ്ങള് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് ചോദിച്ചത് ആ എന്നിട്ട് അത് പിന്നെ ഒന്നീ ചുട്ടെടുക്കും ഇന് ചുട്ട എടുക്കുവാന്നെ കുറച്ച് കൂടെ ടേസ്റ്റ് ഇതാ ചുട്ടെടുക്കുന്നതിന് അല്ലെങ്കി നമ്മള് ഇഡ്ഡലി കുട്ടത്തി വെച്ച് ആവികേറ്റി പുഴുങ്ങിയെടുക്കും രണ്ട് രീതിയിലും ചെയ്യും ആ നിങ്ങള് അങ്ങനെ ചെയ്യത്തില്ലേ
നമ്മള് അയിന് പറയലെന്താറിയോ ഇലയട
ആഹ് ആഹ് ഞങ്ങള് ഒട്ടടാന്നും പറയും ഇല അടാന്നും പറ അതാണ് സംഭവം സം ആഹ് അത് വൈകുന്നേര സ് സാധാരണ ഉണ്ടാക്ക്ണ്ട് ഉം വൈകിട്ട് സ്കൂളിന്ന് ഒക്കെ വിട്ട് പിള്ളേര് വരുന്ന സമയത്ത് അതെന്താ അതെല്ലാർ ആ ചൂടോടെ കഴിക്കണം നല്ല രസാ എനിക്ക് പക്ഷേ ചു ചുട്ടടുക്കുന്നെ ഇഷ്ടം ദോശക്കല്ലേലിട്ട് ദോശക്കല്ലല്ലാ അതുപോലെ തവയിലിട്ട് ചുട്ടടുക്കും ആഹ്
ഇപ്പം പിന്നെ ചക്ക സീസൺ ആയതോണ്ടേ എലയട ഇണ്ടാക്കാൻ നല്ല ടേസ്റ്റാണെലോ
ആഹ് പക്ഷെ ഇപ്പഴത്തെ ചക്കയങ്ങും വെള്ളം കേറിയ കൊള്ളത്തില്ല ഇപ്പഴേ ചക്കയ്ക്ക് ടേസ്റ്റ് അങ്ങ് പോയില്ലേ
ആഹ് ഇതിന്റെ മുമ്പക്കേണ്ടിര്ന്ന് ലെ
ആഹ് ഇപ്പം ചായ കൊള്ളത്തില്ല ചായയല്ലല്ല ചക്ക ഇട കൊള്ളത്തില്ല നമ്മള് ഒണ്ടാക്കാറുണ്ട് ചക്ക ഉണ്ടോ നിങ്ങൾക്ക് ചക്ക ഇഷ്ടം പോലുണ്ടോ
ചക്ക എവിട്ന്നെങ്കിലും ഒക്കെ കൊണ്ടുവരും നമ്മുക്കില്ല പ്ലാവില്ല എന്നാലും ഇഷ്ടം പോലെ ചക്ക കഴിച്ച്
ആണോ ഓ നമുക്ക് പ്ലാവേ ഉള്ളു പ്ലാവും ഉണ്ട് ചക്കയും ഉണ്ട് പിന്നെങ്ങ് ആഹ് മഴയാപ്പഴേ ചക്ക എല്ലാം കൂടെ വീണങ്ങ് ബുദ്ധിമുട്ടാ
ആഹ്
ആഹ് പഴുത്ത് വീണിട്ട് ഭയങ്കര പ്രശ്നാങ് എന്തോരു സ്മെല്ലാ അറിയാമോ ചക്ക വീണിട്ട്
ഇവടെ പിന്നെ അട്ത്തുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യും എല്ലാ സാധനവും
ആഹ് എല്ലാരും നമ്മളും അങ്ങനെയാണ് എന്ത് എടുത്താലും അയൽക്കാർക്ക് എല്ലാർക്കും കൊടുക്കും അവരും അതുപോലെ എന്തോ എടുത്താലും കൊണ്ടുവരും
അങ്ങനെ പിന്നെ എന്ത് സാധനം ഉണ്ടെങ്കിലും ചെലവാക്വല്ലോ
ആഹ് നമ്മളൊരു വാഴക്കൊല വെട്ടിയാലുവേ ആഹ് എല്ലാർക്കും കൊടുത്തങ് തീർക്കും
ആഹ്
ആഹ് പിന്നെ നമുക്ക് പറമ്പിൽ ഇഷ്ടംപോലെ വാഴയുണ്ട് വാഴക്കൊല ഒണ്ട് ഇതാണോ ഞാലിപ്പൂവൻന്ന് പറയ്ണ ആ നമുക്ക് കൃഷിയുണ്ട് അത്യാവശ്യം എല്ലാ കൃഷിയൊണ്ട് കൊടുക്കാൻ വേണ്ടിയൊന്നൂല്ല നമ്മുടെ ആവശ്യത്തിന്
ആഹ്
ഉം നിങ്ങക്ക് കൃഷിയൊക്കെ ഉണ്ടോ കൃഷി ഒണ്ടോ
ഇല്ല കൃഷിയൊന്നുല്ല നമ്മക്ക് ഇപ്പ ഓരോ സ്ഥലത്ത്ങ്ങനെ ഉണ്ടാക്കും എന്നല്ലാതെ കൃഷിയായിട്ടൊന്നുംല്ല
അ ആ നമുക്ക് നമ്മുടെ കൃഷിയാണ് നമ്മുടെ ജീവിതം ആണ് ശരിക്കും ജോലിയാണ് വീട്ടിലേ വീട്ടില് നല്ല ജോലിയാടാ കൃഷി ആയോണ്ട്
ആഹ് അപ്പൊയിവ് ഉണ്ടാവൂല ലേ
നമുക്ക് ഒഴിവില്ല എപ്പഴും അങ്ങ് ജോലിയാണ് തബ്ബറൊക്കെ ഉണ്ട് റബ്ബറൊണ്ട് ടാ ഉം റബ്ബർ ഒണ്ടായോണ്ടേ പിന്നെ അയ്ന്റെ പാലെട് ഓ ചേട്ടായി പോയി ചേട്ടായി രാവിലെ റബ്ബർ വെട്ടിയിട്ടട്ടാണ് ജോലിക്ക് പി റബ്ബർ അറിയാമോ റബർ കേട്ടിട്ടില്ലേ റബ്ബർ അറിയോ നിങ്ങക്ക്
ഞമ്മള് റബ്ബറിന്റെ നടൂലാ
ആണോ? ആ ആഹ് റബ്ബർ ഉള്ളവർക്ക്ന്നെ ജോലിയാന്ന് അറിയാല്ലേ ആഹ് ആ ഹാ
തിന്നൂല്ലേ
റബ്ബറേ ഉള്ളവർക്ക് പിന്ന അങ്ങ് ജോലിയല്ലേ നിങ്ങക്ക് റബ്ബർ വെട്ടാറുണ്ടോ
ല്ല മ്മക്കില്ല നമ്മളെ വീട് സ്ഥലം വാങ്ങിയോട്ത്ത് റബ്ബർ ഉണ്ട് നമ്മ റബ്ബർന്റെ നടൂലാണ്
ആ നമുക്ക് റബ്ബർ വെട്ടാനുണ്ട് അതുകൊണ്ട് ഭയങ്കര പ ജോലിയാണ് റബ്ബർ വെട്ടായോണ്ടേ. റബ്ബർ വെട്ടിയിട്ടിട്ട് പോകും പിന്നെ പാലെടുക്കണം അത് ഉം.
ഇലേ കാണാ.
ആഹ് ഹഹ ഹ് ഹ്. അങ്ങനെ ടബർ വെട്ട് പിന്നെ കറയെടുത്ത് ആഹ് പാല് ഉറ ഒഴിച്ച് ഷീറ്റടിച്ച് അങ്ങനെയൊക്കെ ജോലിയാണ്.
ജോലിയൊക്കെ ശെ എല്ലാ ദൊവസു റബ്രവെട്ടത്തില്ല മഴയാണെങ്കി പിന്നെ കവറൊക്കെ ഇട്ടേക്കുവാണ്. കവർഇട്ടുന്നലേ വല്യ മഴാന്നെ റബ്ബർ വെട്ടത്തില്ല.
ഇങ്ങക്കൂ പണിണ്ടാവോ?
നമുക്ക് വീട്ടില് ഏ റബ്ബറിന്റെ ത്തറ എടുത്തും കൃഷിയൊക്കെ ഉണ്ടായേണ്ടേ വേറെപർ ത്തെ ക്കെ പണി ഇല്ലേ?
ആഹ്.
വീട്ടിലെ പണി എൻന്നെ ഇഷ്ടംപോലുണ്ടലെ പിന്നെ കൊറച്ച് കോഴികളൊക്കെണ്ട്. പിന്നെ വേറെ മക്കളൊക്കെ സ്കളിക്ക് പോറായോ? ആഹ് ആഹ് ഹാഹ് സ്കൂളില്ലേ? മലേഷ്യ ഉണ്ടന്നതാ വള്ളിയാഴ്ചഞങ്ങക്ക് സ്കൂളീ പോവണ്ട്. ആഓ മദ്രസേ ഇല്ലേ ആഹ് ആഹ് ആഹ് ഓഹ്. ഓ രാവിലെ പോണം രാവിലെ അല്ലേ വൈകിട്ടെ ഏതെങ്കിലും ഒരു നേരമ്
രാവിലെ എ ഏഴ് മണിക്ക് പോവും.
ആഹ് ഹാ
ഈ സമയ പെരുംമയെവ്ടെ.
ആഹ രാവിലേ? മഴക്കാല ആയാ പിന്നെ അങ്ങ് ബുദ്ധിമുട്ടാണ് അസുഖങ്ങളും. ഹോസ്പിറ്റല്ലോട്ടൊന്നും ചെല്ലാൻ വെയ്യ നെറയേ അങ്ങസുഖങ്ങളാ.
മെയിൻ പ്രശ്നം തുണി ഒണങ്ങി കിട്ടൂലല്ലോ?
ആഹ അതാണ് ഏറ്റവും പ്രശ്നം.
തുണി ഉണങ്ങി കിട്ടാത്തയാണ് അത് സ്കൂളി പോകുന്ന മക്കളുണ്ടേ പിന്നെ യൂണിഫോം ഒക്കെ ഉണങ്ങിലേ ഭയങ്കര ബുദ്ധിമുട്ടാ. മ് തുണി ആഹ അതാണ് അതേറ്റവും വെല്ല്യപ്രശ് റ്റ്മൊ ഉം.
പിന്നെ റോമില്ടാനും പറ്റൂല പിന്നെ കഫക്കെട്ടും അത് തൊക്കെണ്ടാവും ചെയ്യും.
ആഹ് ആന്ന് ആന്ന് ആന്ന്ആന്ന് അത് ഡോക്ടർമാരും പറയും. നമ്മള്ഹോസ്പിറ്റിലൊക്കേ ഒന്ന് അഡ്മിറ്റായി കിടക്ക ക്കുമ്പോഴ തുണിയാണ് അവിടെ കിടക്കുന്നേണ്ട ഓരോന്ന് വഴക്ക് പറയും. ഇൻഫെക്ഷനൊക്കെ വരുവൊന്ന് പറയും. പിന്നെ വേറെന്താണ്? ശരിയേടാ ന്നാ വെഛേര ഓക്കെ ശരി ഓക്കെ വെച്ചേര്. ശരി ഓക്കെ.
ഉം